ആമോടി ഹോ എന്തൊരു പരിപാടി?
പോർച്ചുഗലിന്റെ കളി കാണണമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെ അപ്പൊ എനിക്കിനെ ഒറക്കവന്ന ഇപ്പൊ ഞാൻ വിളിച്ചത്.
ആഹ് കൊള്ളാം പോർച്ചുഗലിന്റെ കളി കാണാ പന്ത്രണ്ടര വരെ നീ ഇരിക്കോ അതിന്?
അതാണ് ഞാൻ ഇങ്ങനെ അപ്പഴത്തേക്ക് എനിക്കിപ്പ ചുമ്മാ നിങ്ങളൊക്കെ ഫോൺ വിളിച്ചോണ്ടിരുന്നാ അങ്ങനെ ഇരിക്കാല്ലോ. പന്ത്രണ്ടര ആവ ഇനി ഒന്നര മണിക്കൂല്ലേ ഒള്ളൂ. അപ്പൊ എനിക്ക് കൊറച്ച് എഴുതാനും. കുറച്ച് ൽ ഫ്രെയിം ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതും കൂടെ ചെയ്യുമ്പത്തേക്കും തീരു ഇരിക്കാല്ലോ.
ആഹ് ഞാനിങ്ങനെ എഴുതണോന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ വിചാരിച്ച് നാളെ രാവിലെ ആവുമ്പോ നമുക്ക് നേ ഡയറക്റ്റ് ഒരു ഏഴ് മണിക്കൊക്കെ എഴുന്നേറ്റാ ഒരു നാലഞ്ച് മണിക്കൂറെഴുത. പ്പ ഞാവിചരിച്ച ആ ഇൻചക്ഷനോ ആ സാധനങ്ങളൊക്കെ പഠിക്കാന്ന് ഓ അത് പഠി ക്കാൻ വേണ്ടി എടുത്തുട്ട് ന്ന്ച്ചാ നമുക്ക് ഞാൻ ഈ പാഞ്ചാലിപല ടെസ്റ്റില് നോക്കിയെ എന്തൊക്കേണ് പഠിക്കാനുള്ളേന്ന്. പക്ഷേ അതില് കൊറച്ച് കൊറച്ചേ കൊടുത്തിട്ടൊള്ള്. അപ്പൊ ഇത്ര തന്നെ അവര്ക്ക് പറഞ്ഞാ ഇത്രനെ പറഞ്ഞ പോരല്ലോ അവർക്ക് കൊറച്ചും കൂടി ഇൻഡീറ്റെയിലായിട്ട് പറയണ്ടേ. അങ്ങനെ ഞാൻന്തറിയെയ്ത് ചാറ്റ്ജി പി ട്ടി കൊടുത്തിട്ട് ഓരോ സൈ റ്റ് അവള് പറഞ്ഞ പോലെ സൈറ്റ് ആഗ്ള് അങ്ങൻത്തെ സാനങ്ങളൊക്കെ പ പഠിച്ച്. ഇനി മറ്റേ ഇമ്മ്യൂണൈസ് തേശം ചൊടിക ളും കൂടെ പഠിക്കണം അതേത് സൈറ്റിലാണ് എങ്ങനെയാണ് കൊടുക്കുന്നേന്നു കൂടെ പഠിക്കണം. അത് പിന്നെ വിയർച്ച് രാവിലെ പഠിക്കാന്ന്.
ഓഹ് ഓഹ് ഓഹ് പിന്നെ സാറ് പിന്നെ അങ്ങനെയല്ല. അഞ്ചു മേമിന് പിന്നെ നമ്മളങ് പറഞ്ഞാ മതി. എകദോസം മേമിമ് ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോയിക്കൂലല്ലോ. സാർ പിന്നെ അങ്ങനെയല്ല സാറിന് നമ്മള് പറയന്നും വേണ്ട സാർ ചോദിക്കുന്ന ക്വസ്റ്റിന് മാത്രം ആൻസർ പറഞ്ഞാ മതി.
ഓഹ്
അതാണ് അതാണ് ഈ ലോകത്തില്ലാത്ത നമ്മൾ ജീവിതത്തിൽ കേട്ട്ട്ടില്ലാത്ത ക്യസ്റ്റിനൊക്കെ ചോയിക്കും.
ഓഹ്
ഇന്ന് വന്നിട്ട് ഇൻക്കെന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഒബ്ജകട് പെർമനൻസ്ന്ന് കണ്ണ് തള്ളിയവ്ടെ മിലാര്ന്നു എന്റെ ഫ അല്ല ഫസ്റ്റ്ത്തെ അനുസ്രീടെടുത്താണ് ചോയിച്ചത്. ഫസ്റ്റ് വൈവ് പറയാൻ പോയി ഞാനായ്‌ര്ന്ന്. എൻ്റെട്ത്ത് ചോയിച്ച് ഇൻഫൻ്റി എന്ന് പറഞ്ഞ എ ഏത് ഏജ് ഗ്രൂപ്പാണെന്നോയ്ച്ച്. അപ്പൊ ഞാന് ഞാ നമ്മുടെ നമ്മുടെ ഇതൊണ്ടല്ലോ നമ്മുടെ പ്രിന്റെ സീറോജി ട്വൽവ് മന്ത്സ് ഒ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ അത്ങ്ങ് പറഞ്ഞി അത് പറഞ്ഞപ്പത്തേക്ക് അങ്ങേര് ആ സൂപ്പർ. പോയി പോയി നോക്കോ ഇങ്ങനെ അപ്പ അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഒന്ന് മുതൽ പന്ത്രണ്ട് മാസമാ ഉദ്ദേശിച്ചന്ന്. അങ്ങനെ ഞാൻ സർ സാർ പറഞ്ഞപ്പോ നോക്കിട്ട് വന്നിട്ട് പറയായന്ന് പറഞ്ഞാ വീട്ടും പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ നോക്കിട്ട് ചെന്നപ്പോ ഞാൻ നോക്കിക്കൊണ്ടന്നപ്പോ ഞൻ അനുശ്രീ ചോദിക്കുന്ന എന്നന്താ നീ പറ വാട്ട് ഈസ് ഒബ്ജക്ട് പർമനൻറ്സ്.
ഓ
അനുശ്രീ അപ്പൊ എനിക്കറിയായിരുന്നു ദൈവമേ ഇപ്പൊ ചോദിക്കും അടുത്ത എന്റെ അടുത്ത് എന്നിട്ട് കറക്റ്റ് ഞാാനിങ്ങനെ ചെന്ന് നിന്നതും സാറ് ഓക്കേ എന്നാ നീ പറയെടി ഒബ്ജെക്റ്റീവ് പെര്മനെന്റ്സ് എന്തിനാണ് എനിക്കറിഞ്ഞുകൂടന്ന് സാറിന് അപ്പോഴേ അറിയാം സാറിനതറിയ സാർ ചിരിച്ചോണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞ് അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടാ സാർ ആഹ് ഓക്കേ പോയി നോക്കിട്ട് വാ എന്നും പറഞ്ഞ് ഞങ്ങളെടുത്ത് നോക്കാൻ പോയിട്ട് സാറങ്ങ് പോയി അപ്പുറത്തെ അപ്പുറത്തെ സ്റ്റേഷൻ പോയി എന്നിട്ട് ആ- അവിടുത്തെ സ്റ്റേഷനിൽ സാറ് പോയിട്ട് ഞങ്ങൾ ഞാനിങ്ങനെ നമ്മള് നോക്കി സെറ്റ്റ്റായിട്ട് നി ക്കുവാണ് കാണാതെ പഠിച്ച് ആ ഡെഫിനിഷൻ ഫുൾ കാണാതെ പഠിച്ച് ഇങ്ങന നിക്കുവാരുന്നു വന്ന് വന്നിട്ട് ഞ എന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞ് സാറ് ഇതാണ് ഓക്കെ വാട്ട് ഈസ് ദി ഡിഫറൻസ് ബെറ്റ് വീൻ പാമാർ ഗ്രാഫ്സ്ൻ പിൻസാർ ഗ്രാസ്. വൗ വണ്ടർഫുൾ സൊ ഞാൻ പിൻസാർഗ്രാഫ് എന്തരെന്ന് പോലും എന്റെ ജീവിതത്തി ഞാൻ കേട്ടിട്ടില്ല
ഓ
അങ്ങനെ ഞാൻ പറഞ്ഞ് സ പാമാർ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ് സാർ പിൻസാർ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞന്ന് നീപ്പോയി നോക്കി കുക്കിക്കി ഗോ ആൻഡ് ഫൈൻഡ് എന്ന് പറഞ്ഞ് വിട്ട് അങ്ങനെ ഞാൻ പോയിട്ട് പിൻസാർ ഗ്രാഫ്റ്റ്നോക്കി ഗ്രഫ നോക്കി പിൻസാർ ഗ്രാഫ്സെന്ന് വെച്ചാൽ കുഞ്ഞും കൊച്ചുങ്ങളും ഇൻഡെക്സും തമ്പും ഉപയോഗിച്ച് ഏറ്റവും കുഞ്ഞു സാധനം വരെ എടുക്കും അതാണ് പിൻസാർ.
ഓ
അങ്ങനെ അത് പറഞ്ഞ് അത് പറഞ്ഞു തീർന്നു വീണ്ടും ഒരു കൊച്ച് എപ്പോഴാണ് ബോൾ എറിയാൻ തുടങ്ങുന്നത് കൊ കൊച്ച് എപ്പോഴാണ് ബോൾ അപ്പുറത്തെ കൈയിൽ നി അപ്പറത്തെ കൈയിലോട്ട് ആക്കാൻ നോക്കുന്നത് അത് അങ്ങനെ
ഓ ഓ
അത് അതും എങ്ങനെയൊ എന്താക്കിയ തള്ളി വിട്ട് എങ്ങനെയ പറഞ്ഞ അടുത്തത് അനുശ്രീയോട് ചോദിച്ച് എത്ര വയസ്സിലാണ് കൊച്ചുങ്ങൾക്ക് നോൺ വെജ് ഇൻട്രോഡുസ് ചെയ്യുന്നതെന്ന് തീർന്നു അപ്പത്തേക്ക് അപ്പൊ എന്റെടുത്ത് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് സാർ സിക്സ് മന്ത്സ് സിക്സ് മന്ത് എന്ന് പറഞ്ഞു കാരണം നമ്മൾക്ക്‌ ചോറ് കൊടുത്ത. ജസ്റ്റ് നമ്മളിങ്ങനെ മീനൊക്കെ കൊടുക്കുല്ലോ അത് വെച്ച് ഞാൻ അങ്ങ് അടിച്ചു വിട്ട് അപ്പ അപ്പൊ സാർ പറഞ്ഞ് ഏത് നാട്ടിലാണ് ആറു മാസത്തെ കൊച്ചിന് ചിക്കനും മീനും കൊടുക്കുന്നത്. അങ്ങനെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സർ അല്ല അങ്ങനെ കൊടുക്ക എനിക്കറിഞ്ഞൂടല്ലോ എനിക്കങ്ങനെ അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞ് സാർ നോക്കിട്ട് പറയാം അങ്ങനെ പോയി നോക്കിയപ്പ ഗൂഗിളിലും ആറു മാസമാണ് കാണിച്ചാ
ആഹ്
അപ്പോഴത്തേക്ക് പോയി പറഞ്ഞ പറയണേ ഗൂഗിളൊക്കെ തെറ്റാണ് ടെക്സ്റ്റ് നോക്കണന്ന്.
ഓ
അപ്പം സാറ് സാറ് ചുമ്മാ എന്താന്ന് വച്ചാ ചുമ്മാ ഫൈൻഡ് ഔട്ട് അ. സാറിനൊരു നളി നമ്മളിങ്ങനെ പറഞ്ഞു വിടും അപ്പൊ നമ്മളിങ്ങനെ പറയണ്ട സാർ പിന്നെ പറഞ്ഞ് നാളെ അത് നാളെയും വേറെ എന്തെങ്കിലും പഠിച്ചോണ്ട് വരണോന്ന് പറഞ്ഞ്
ഓ
അപ്പൊ ഞങ്ങള് വിചാരിച്ച് പ്രീസ്കൂളറും സ്കൂളറും പഠിച്ചിട്ട് വരാന്ന് കാരണം അത് കുറച്ച് എളുപ്പവാ കാരണം അക്ഷയ് ഇന്ന് അത് രണ്ടും പറഞ്ഞ് സൈൻ വാങ്ങി
ഓഹ് അന്ന് രണ്ടും പറഞ്ഞ് സൈൻ വാങ്ങിച്ചാ
ആഹ് അക്ഷയ് ഇന്ന് വാങ്ങിച്ചു
ഓഹ്
ഇൻഫന്റിനൊക്കെ ഈ മൈൽ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉള്ളത്
ഓഹ് ഓഹ് ഓഹ്
ഈ വല്യ പിള്ളരാമ്പോ പിന്നെ കൊഴപ്പല്ലല്ലോ അടോള സെന്റ് ആണെങ്കിലും ഇതാണെങ്കിലൊക്കെ
ഹോ
അപ്പത്തേക്ക് അവൻ അവയിന്ന് വാങ്ങിരുന്നു അവൻ പറഞ് ബ്രൂ ഞാൻ രണ്ടെണ്ണം വാങ്ങി ബ്രോ സ്കൂളർ വാങ്ങി ബ്രോ പ്രീസ്കൂളറു ആയി ടൈ ഞാനൊക്കെ ഇവിടെ ഇൻസെന്റി വേണ്ടി ഇവിടെ കെടന്ന് കരഞ്ഞിട്ട് അമ്പത് സാർ തന്നെ
ആഹ് അതെ ഇത് ഇൻഫൻ്റില് കുറെ മൈൽ സ്റ്റോൺസ് ഉള്ളതോണ്ടാണ് മറ്റതിലാകുമ്പോ അതൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഓരോ സ്റ്റേജ് ഏതാണ് അങ്ങനെയൊക്കെയല്ലേ ഉള്ളേ
ഓഹ് അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ചു നാളെ രാവിലെ എഴുന്നേറ്റിട്ടേ അത് ഇന്ന് ഞാൻ ഒന്നും പഠിച്ചില്ല അപ്പൊ നാളെ രാവിലെണീച്ച് അല്ലെങ്കി ബസ് ഇരുന്നാലും പഠിക്കാല്ലോ സമയണ്ടല്ലോ അപ്പ അങ്ങനെ പഠിക്കാന്ന് വിചാരിച്ചു പിന്നെ ക്ലിനിക്കൽ ഡയറി എഴു ഇതാവ്ണ്ട്
എനിക്കുണ്ട് ഒരു സി ഡി സിൽ ഇന്ന് നിന്നെന്റെ ഒരു റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞ് അതേപോലെ ന്യൂ ബോൺ കെയർ പ്ലാനുംഎഴുതി വെക്കാൻ പറഞ്ഞ്അതിന് എനിക്ക് നാളെവയ്യ അതിന് മറ്റന്നാളാവട്ടെ
ആണ് അത് അഞ്ചു മേമല്ലേ
ആഹ്
ഓ അവര് കൊറച്ച് സീനാണ് പിടിച്ചു നിന്നോ നല്ലോണം നിന്നോ
ആഹ് ന്നാണ് അവരിനി എന്തിരെയാണ് പറയുന്നേന്ന് അറിയാൻ പറ്റൂല്ല അവരെ ഇന്ന് ഞാൻ ജാസ്മിനോട് ചോയിച്ച് ഇമ്മ്യൂണൈസേഷനിൽ നമ്മൾ എന്തരോക്കെ പഠിക്കണോടിന്ന് അപ്പോ അവൾ പറഞ്ഞ് ആദ്യം നീ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂള് അതികൊടുക്കുന്ന മരുന്ന് അതിന്റെ ഡോസ് അതിന്റെ റൂട്ട് മൊത്തം കാണാതെ പഠി ച്ചോ പിന്നെ ബാക്കി ഐ എമ് അതൊക്കെ എന്ത ഇങ്ങനെയാണ് കൊടുക്കുന്നേ അതിൻ്റെ സൈ റ്റ് ആങ്കിൾ അതൊക്കെ പഠിച്ചു വെച്ചോ ഇനി ഇപ്പ നമ്മൾ എന്തരൊക്കെ പറഞ്ഞാലും അവരെതെങ്കിലും ഒരു കൊണക്കൊസ്റ്റൻ ചോയിക്കും എന്നിട്ട് ഫൈൻ് ഔട്ടും തരും ആദ്യം എന്തായാലും ഒരുസൈൻ തരൂല നീ എത്രയൊക്കെ നല്ലോണം പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും ഒരു ഫൈൻഡ് ഔട്ട് കാണോന്ന്
ഓ അപ്പൊ ആ ഫൈന്റെ ഔട്ട് നോക്കി പറഞ്ഞിട്ട് നമുക്ക് സൈൻ തരോ
ആഹ് ആ ഫൈന്റെ ഔട്ട് നോക്കി പറയുമ്പോ അവക്ക് തോന്നെങ്കി അവര് വല്ലോം ചോയിക്കും ഇല്ലെങ്കി ഓക്കെ അങ് സൈൻ തരോ
ഓഹ് ഓഹ് അങ്ങനെ സൂപ്പർ ഇത് പിന്നെ നൂറ് ഫൈന്റെ ഔട്ട് ആണ് ഒന്നൊന്നും അല്ല
അത് ഫിഷണുസാറിന്റെ ആണെങ്കി നമുക്ക് അപ്പ നോക്കി ഫൈൻ് ഔട്ട് ചെയ്യാലോ ഇവരെക്ക അതൊന്നും പറ്റൂല്ല പിറ്റേ ദിവസത്തെ ഫൈന്റെ ഔട്ടാണ്
ഏ ആഹ് ഇത് ഇത് പിന്നെ നമുക്ക് സാറിന്റെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല സാർ അവിടെത്തന്നെ നിൽക്കുന്നോണ്ട് അങ്ങനെ
ആഹ് നിങ്ങളെ പീഡിയാട്രി കോർണറിൽ നിക്കുന്നതോണ്ട് നിങ്ങക്ക് കണ്ടുപിടിക്കന്ന് വെച്ചാ അവിടെ തന്നെ നിന്ന് അവരട് ത്തന്നെചോദിക്കല്ലോ അല്ലെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ നോക്കലോ കമ്പ്യൂട്ടറാ ഇപ്പൊ ലാപ് ടാബാ
രണ്ടുണ്ട് അവിടെ
ഓഹ് അപ്പൊ അതിന് നോക്കാലോ അതോണ്ട് കുഴപ്പല്ല പക്ഷെ ഇവിടെ അങ്ങനെ കിട്ടൂലല്ലോ നമുക്ക്
ഓഹ് എൻ ഐ ആ സി വി സി ആണ് അതേ
അവിടെ ഒരു കമ്പ്യൂട്ടറാണ് ഉള്ളത് റ്റാബല്ല ഒരു കമ്പ്യൂട്ടറ് അതിലപ്പഴും അവര് കേറിയിരിക്കും പിന്നെ നമ്മളെ പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊ ഒരുമാതിരി ഒരു ഗ്രേയും വൈറ്റും പോലെ ആയി കീലെ
ആഹ് ഓഹ് കളർ വര പച്ച കളറൊക്കെ ആക്കി
ആഹ് അപ്പയെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല നമ്മൾ നേരത്തെ ചെയ്തോണ്ടിരുന്നതൊന്നും അല്ലല്ലോ
ഓഹ് ഞാൻ പിന്നെ അതിനുശേഷംഞാൻ സിസ്റ്റം ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അതോണ്ട് എനിക്കറിഞ്ഞൂട പിന്നെ ഗൂഗിള് കുഴ പ്പല്ല ഗൂഗിൾ ആകുമ്പോ നമ്മൾക്ക് ഇനി ക്രോം വേറല്ലല്ലോ
ആഹ് ഗൂഗിള് ഓർമ്മല്ല ഇന്ന് നമ്മളെന്തോന്ന് എന്തുകൊണ്ടാണ് ഈ കിംസ് ആസ്റ്റർ മെഡിസിറ്റിയായിട്ട് ലിങ്ക് ആയേന്നൊക്കെ നോക്കി അപ്പൊ ഈ ബ്ലാക്ക് സ്റ്റോൺ എന്ന കമ്പനി കിംസിനെ വാങ്ങിച്ചതാണ് അപ്പൊ ആസ്റ്റർ മെഡിസിറ്റി ആയിട്ട് ലിങ്ക് ആക്കുമ്പം എന്തോന്ന് കൊറച്ചും കൂടെ എന്ന് വെച്ചാ ഈ കുറേ ഹോസ്പിറ്റലുകാര് ചേർന്ന് ഒരണം നടത്തുമ്പ കുറ ച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റും അങ്ങത്തെ സാനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് കൂടുതലും ഇവര് ലിങ്ക് ആക്കിയത് പിന്നെ ഇപ്പ ഈ നമ്മടെ പാരന്റ് എന്ന് വെച്ചാ പാരന്റ് ഇതന്ന് പറയുന്ന നമ്മുടെ പാരന്റ് തും പിന്നെ അവര് ഡിഫറൻസ് ബിറ്റ് വീനൊക്കെ തന്ന് മറ്റേ ചാറ്റ് ജിബിറ്റി പോലെ നമ്മളെ പാരന്റ് ഹോസ്പിറ്റൽ നമ്മളെ പാരന്റ് ഇതും കിതൊരു കിംസ് രാസ്റ്റർ ഡി എം എഹ് മെഡിസിറ്റി അതപോലെ ആസ്റ്റർ മെഡിസിറ്റി പാരന്റ് ഹോസ്പിറ്റൽ ഇതേപലെ ആസ്റ്റർ ഡി എം മെഡിസിറ്റി അങ്ങനെ എന്ത സനമാണ്
ആഹ് ആഹ് ആഹ്
അങ്ങനെ പിന്നെ അവിടുത്തെ പി സി എങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനി പി സി എ കറക്കുക സാലറി കൂട്ടോന്നൊക്കെ പറഞ്ഞ് അപ്പൊ സ്റ്റാഫ് നേഴ്സിനും കൂട്ടോയിരിക്കും ആസ്റ്ററില് ഈ കിംസിനെ പോലെയല്ല കുറച്ചും കൂടെ സാലറി ഉണ്ട് പിന്നെ അതേ പോലെ സർട്ടിഫിക്കറ്റിനൊക്കെ കുറച്ചും കൂടെ വില ഉണ്ട്ന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു
ആഹ് അത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞില്ലാരുന്നോ മറ്റെ നമ്മളെ സാറ് പറഞ്ഞന്ന്
ആഹ് അങ്ങനെ മിക്കവാറും ആഹ് മിക്കവാറും എനിക്ക് തോന്നും മൊത്തത്തില് കിംസിൻന്റെന്ന് ആ ഇരുപത് ശതമാനം കൂടെ അങ് കൊടുക്കുമ്പോ നമ്മള പരൻ്റ് ഹോസ് പിറ്റല് അങ് പോയിക്കിട്ടും
നമ്മള പേരഹോസ്പിറ്റല ഒക്കെ ആസ്റ്റർ ആവും
അതെയന്നെ ഇനി പേരന്റ് ഹോസ്പിറ്റലും ഇല്ല ഒന്നുല്ലാതെ ആഉ
അത് മിക്കാരും നമ്മള ഇറങ്ങിട്ടേ കൊടുക്കുളായിരിക്കും
ഉം
അങ്ങനത്തെ കാര്യം ഓഹ് എനിക്കാണെങ്കിൽ ഇന്നത്തെ കളിയൊന്ന് ജയിക്കുവോന്ന് ഇങ്ങനെ ആലോചിച്ചങ്ങ് കിടക്കുവ
ഓഹ് ഞാനും ധീരജയും കൂടി എഹ് കുറച്ചു നേരം മുമ്പേ വിളിച്ചിട്ട് ഇതാണ് സംസാരിച്ചു കളിയൊന്ന് ജയിച്ചാ മതിയാരിന്ന് ഇനിയിപ്പ ഇന്ന് കളി ജയിച്ചില്ലെങ്കി നാളെ ഇനിയിപ്പ നമ്മള് വേറെ ബസ്സിൽ കേറാന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളിനി നീ വിളിച്ചാ ചിലപ്പോ നിന്റെ ബസ്സിലൊന്ന് കേറണോന്നില്ല നമ്മൾ ചിലപ്പോ വേറെ ബസ്സില് ജൂനിയേഴ്സിന്റെ ബസ്സിലൊക്കെ ആയിരിക്കും പോകുന്നതെ
അല്ലെങ്കി നാളെ ഏറി നിന്ന് കറങ്ങു
സത്യം ഉഫ് പന്ത്രണ്ടര ആകുമ്പോ മെസ്സേജ് ഇടാ അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ ക്കെ പറഞ്ഞിട്ടാണ് ഉറങ്ങിയത്
ബസ്ച്ച് ലാസ്റ്റ് ഞങ്ങള് ഞങ്ങള് പ്രൈവറ്റ് ബസ്സിൽന്ന് പറഞ്ഞേ ഇന്നത്തെ കളി പക്ഷെ പറ ആ അവൻ പറയുന്ന വച്ചാ ജയിച്ചാ മതിയായിരുന്നു എന്നാണ് പറയുന്നത് എന്ന വച്ചാൽ ലാസ്റ്റ് ഇപ്പ ഇപ്പൊ പോർച്ചുഗല് പോയാൽ ഇപ്പ ബ്രസീല് പോയി പോർച്ചുഗല് പോയി പിന്നെ നമ്മളെ കയ്യ് ഒയിവ് ഇല്ലല്ലോ നമുക്ക് അതാണ് ആള്
എന്തായാലും തോറ്റാ നമ്മ കിട്ടും അത് ഉറപ്പ് പാണ് എടീ അമ്മ വിളിക്കുന്നെ ഞാൻ വിളിക്കാവേ